ഹലോ
മ്മ്
സുഖല്ലേ ആ നല്ല വിശേഷാണ് പിന്നെ ഞാൻ വിളിച്ച എന്താന്ന് വെച്ചാല് ഞാനിങ്ങനെ ഒരു കവിത കഥാസമഹാരം ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പണ്ടുമുതലേ കഥ എഴുതാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു വീട്ട് സ്കൂളന്നൊക്കെ എഴുതാണ്ട് കുറെ- പൈസ കിട്ടിയൊണ്ട് ഇപ്പോഴും കഥാസമഹാരം ആക്കിയാലോ കുറച്ച കഥകളൊക്കെങ്ങനെ ഡയറിയിൽ എഴുതിയ ഉണ്ട ചെറു കഥകളാട്ടോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലൊക്കെ അഭിപ്രായംകൂട്ടികൊടുക്കാൻ എന്തെങ്കിലൊക്കെ സജിസ്റ്റാൻ ഭാഗത്ത്ീക്കാൻ വിടിച്ചായി
ആഹ് നല്ല അഭിപ്രായമാണ് കാലെ കുറിച്ചിട്ട് എന്നതിനെ കുറിച്ചിട്ടാണ് എഴുതുന്നെ അപ്പൊ
നമ്മള് ഒരു പ്രത്യേക ടോപ്പിക് ഒന്നും ഇല്ല എല്ലാ കഥകളും കൂട്ടിയണ്ട് ഒരു സമാഹാരം ആരക്കാണ്ട് ഇറക്കുക എന്നുള്ളതാണ് ഒരു കൊറെേ കഥകൾ കൂടിയൊ ഒരു ബുക്ക് അതാണ് നമ്മൾറക്കാൻ പോകുന്നത് ചെറിയ കഥകൾ
ആഹ കുരുന്നുകളളൊക്കെ പോലെല്ലെ ഞാനൊരു ഉദാഹരണം എ വെച്ചെങ്കിൽ നമ്മള പൂച്ചയും എന്താ മാമിയും മുയലൊക്കെല്ലേ അങ്ങനത്തെ കഥ ഇങ്ങനെ അതിനെ ഒന്നും കൂടി പരിഘോഷിപ്പിച്ചിട്ട് അതൊന്ന് വെറൈറ്റി ആക്കിട്ട് പിന്നെ ഹാദിൽ ഹാദിൽ പോലീസിനൊക്കെ അറില്ല അതൊക്കെന്നെ അടിപൊളി യാക്കിട്ട് കുരുന്നുകളൊക്കെ ഇങ്ങനെ ഉണ്ടാവ കഥകളാക്കിട്ട് രപ രുണ്ടാവാ ര ടോപ്പിക്കണ്
ആഹ ചെറുകഥകൾ വരുമ്പോ നമ്മള് ഇങ്ങനെ പ്രകൃതികളെ കുറിച്ചാലൊ പിന്നെ വയല്- ആ അങ്ങനത്തെ ജീവികളെ കുറിച്ചാണല്ലോ നമ്മള് കഥ എഴുതുക നാട്ടില് കണ്ടുവരുന്ന ചില- സംഭവങ്ങളൊക്കെ ചെറിയ കഥകളാക്കാണ്ട് എഴുതിട്ട് ഒരു വലിയ ബുക്കായി ഇറക്കുക എന്നിട്ടത് സ്വന്തം പേരിൽ ഒരു ബുക്ക് ഉണ്ടാവാുകന്നുള്ളത് ഒരു നോവൽ ഉണ്ടാവുകന്നുള്ളത് ഒരു കഥാസമാഹാരംമൊക്കെ ഉണ്ടാവുക എന്നുള്ളത്- ഇതൊക്കെ ഇപ്പോ ഒരു അഭിമാനമാണല്ലോ പണ്ട് മുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിദ്യയ എനിക്കൊരു സ്വന്തമായിട്ട് എറെ വേരുടെ- കഥാ സമാഹത്തിന്റെ ബുക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ കവിതാ സമാഹത്തിന്റെ- ഉണ്ടാവ അല്ലായിരുന്നു അവല് എന്റെ പേരുണ്ടാവുക അതൊക്കെ എനിക്കൊരു അഭിമാനമുള്ളൊ ഒരു വസ്തുവാണ് കുറച്ച് വൈകി പോയൊന്നന്ന് തോന്നല ഞാൻ- ഇരുപത്തിയഞ്ചു വയസായി അപ്പോൾ കുറച്ചു നേരത്തെ തുടങ്ങാൽ മതി തോന്നേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ തുടങ്ങാൻ തോന്നിയത് കുറച്ച് കഥകളൊക്കെ എഴുതി തുടങ്ങി ഞാൻ അതിൽങ്ങെ മുന്നോട്ട് പ്രസിദ്ധീകരിക്കാനുള്ള ഒരു ഏർപ്പാടിലാണ് കുറച്ച കൂടി കഥഎഴുതിട്ട് നൂറ് കഥകളുള്ള ഒരു കവി കഥാസമാഹാരം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് താങ്കളുടെ എന്തെങ്കിലും സജസ്ഷാനൊണ്ടോകയ്യില്.
നല്ല അഭിപ്രായമാണ്. കാരണം, ഈ ഈ പാശ്യക്കെതന്നെ നയതില് തോരൊണ്ടാവില്ല. കാരണം. ഇങ്ങനെയെക്ക് ആൾകാശകളെ ഈ പ്രായക്കെയെത്തിയാല് എല്ലാവർ ഇങ്ങനെ ഈ ചങ്ങ എവിടെേലും ഒും പൊന്താ ആൊക്കെണ്ടാവും സ്വാഭാവികമായിട്ടും ഇങ്ങനെ തന്നെെഴ മാർക്കു വന്നെത്തന്നെ മൂഞ്ചി എന്താ അവളുടെ ഈ ഈ പ്രായത്തിലൊക്കെ തന്നെയിതുപോലിങ്ങനെ എങ്ങനെ അറിയപ്പെടാൻ തെടസം മുന്നേയിത്. തോർത്തീട്ട് മുന്നേ ആഗ്രഹങ്ങളൊക്കെണ്ടെങ്കിലുംഎഴുതി തോർത്തിയത് ന്താ. പ്രസിദ്ധീകരിക്കാൻ സമയം. അപ്പ ഈ പ്രായക്കെത്തുമ്പോഴ നിങ്ങൾക്ക് അങ്ങനെ തന്നെയല്ലോ നിങ്ങളെ അവസ്ഥാനത്ത് തന്നെയാണല്ലോ
ഞാൻങ്ങ ഞാൻ സ്കൂളിന്റെ കൊറെേ ഇതായിരുന്നു സ്കൂളിന്റെ കൊറെ കഥ കവിത അങ്ങനെ പേതി പ്രൈസെ കട്ട സമ്മാനങ്ങളൊക്കെ കുറ ക്ലാ കിട്ട സ്കൂൾ മാഗസീനില് എന്റെ കവിതകള് കഥകളൊക്കെ കൊറെ വന്നതാ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഹ്. സ്കൂൾന്ന് എഴുതിയയെല്ലാ മറ്റ് പരിചയ താങ്കളുണ്ടോ?
ആഹ് ഞാൻ കണ്ടിട്ടൊണ്ട്. ഞ ഞാനെന്നെഴുതിരുന്നു. സ്കൂളിലെ ഒരു കോളേജിലൊരു മാഗസീനില് ഞാ അഞ്ച് ഒരു ചെറിയൊരു കവിത. കഥ ഞക്കങ്ങനെ എഴുതാൻ കഴിയില്ല. കവിത ചെറിയൊരു കവിത വെല്യ. രസമൊന്തെല ഞങ്ങക്ക് ചേർത്തൊക്കെ കഴിക്കാൻ ഒരു ചെറുച്ചാറെക്കെയൊണ്ട്. ഏ ഓനങ്ങനെ നിർബന്ധിച്ചപ്പോയെന്നെ വന്ന് കഴിവെന്തര്, എനക്ക് വെല്യാ കഴിവൊന്നുയില്ലതിനെ കുറിച്ചിട്ട് കഴിവ അങ്ങനെത്തെയറിവൊന്നും ഇല്ല. നിങ്ങക്ക് നിങ്ങടെ സന്തോത്തോ ഞാൻ നിങ്ങളെകുറിച്ച് കൊറെയറിഞ്ഞിരുന്നു. നിങ്ങെക്ക് അയ്ന് താല്പര്യം ഉണ്ടേന്നും എന്റെ അടുത്താണല്ലോ നിങ്ങളെ സ്കൂളും അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ഒക്കെ എന്റെ എന്റെ ഫ്രണ്ട് സൊക്കെ നിങ്ങെളെക്കുറിച്ചിങ്ങനെ പറഞ്ഞിരുന്നു, ഇവനിക്ക് ഇപ്രാവശ്യോം കിട്ടി കഴിഞ്ഞ പ്രാവശ്യം കിട്ടി, എപ്പോഴും ബെങ്ക ഞാനൊക്കെ ഇതിന്റൊപ്പം മത്സ്യത്തിന്റെ വെറ്തെങ്ങിങ്ങനെ യെറക്കൊക്കെ പറയുന്ന കേട്ടു നിങ്ങെളേക്കാര്യം. സത്യം തന്നെയല്ലേ
അങ്ങനൊന്നും ഇല്ല. വളരെ നൈസായി ഞാൻ നോക്കിയപ്പോ പണ്ട്‌ മൊതലതിന്റെ തെരാം. കവിത കളും കഥകളും. എഴുതിയാലോ നല്ലൊതു ഇദ്ദേഹം തൊടങ്ങിയതാണ് ആ സാധനം. പിന്നെ എങ്ങനെയായിരുന്നു എഴ്താൻ തൊടങ്ങിയത്? ഇടക്ക് ബുക്കുകളിലൊക്കെ ഞാനെഴുതാൻ തൊടങ്ങിയത്. നമ്മെള് പണ്ട് ഞമ്മള് ഇതേപ്പോ ഒരു കഥയും കവിതയും. നമ്മളിപ്പോൾ വായിച്ചു നോക്കിയിട്ടൊണ്ടോ? നമ്മുക്ക് തന്നെയത് ചെല്പ്പ്പോയത് ഒരു ചിരി പടർത്തും. കാരണം നമ്മുടെ പണ്ടി കവിതകള്. പക്ഷെ പണ്ടത്തെ കാലത്ത് നമ്മള് ചെറിയ കുട്ടികളാണല്ലോ അപ്പോള്ള കവിതാവാത്തൊക്കെ ഉണ്ടാവൊള്ളൂ. അങ്ങനെ അങ്ങനെ എഴുതി എഴുതി എഴുതി എഴുതി പിന്നെ. ഒരു നല്ലൊരു കവിതയും കഥയും എഴുതാനൊള്ളരു പാഗത്തിലെ തോന്നിയപ്പോൾ പിന്നീട് അ സമാര എത്ത പോവുകയാണ് അപ്പോരു നൂറ് കഥകളിൽ ഇപ്പോയത്, ഒരു ഇരുപത്തഞ്ച് കഥകൾ ഞാനിപ്പോ എഴുതി കഴിഞ്ഞിട്ടൊണ്ട്. ഇരുപത്തിഞ്ച് കഥകൾ എഴുതണം. അങ്കിൽ എന്തന്നോ ഓരോ അഞ്ചോ ആറ് കഥകൾ വെച്ച് എഴുതാൻ തുടങ്ങ പിന്നെങ്ങനെ.. കൊറച്ച് കഴിഞ്ഞാല് ഇറക്കും. പിന്നെ അന്നന്നേക്ക് ഇൻറെസ്റ്റ് വന്നത് കൊ സ്കൂളിൽ നിന്നാണ്. സ്കൂളിലിപ്പോ മാഗസിന്റെ എഡിറ്റർ ആയിരുന്നു ഞാൻ. അന്ന് കൊറെ കഥകളും കവിതകളൊക്കെ എഴുതിയിരുന്നു. താങ്കളി ഈ സ്കൂൾ മാഗസിനിൽ വർക്ക് ചെയ്തിട്ടോണ്ടോ?
ആഹ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ചെറിയൊരു കവിത ഒര രണ്ടു വട്ടം ഞാനെഴുതി. ഗുലാ. ഹ് കവിതയും പിന്നെ ചെറിയ കഥ എന്താ. എന്താ കഥ വെച്ചാല് ആ എന്താ അപ്പോ ഒരു സംഘാടകനെ കുറിച്ചിട്ട് വെർത്ത് രെസം. സംഘാടകൻ എങ്ങനെയാവണെന്നും അല്ലേ ചെറിയൊരു കഥ അതില് ചെറിയൊരു ടിസ്റ്റും ചെറിയൊരു സന്തോഷകരമായ അവസാന സന്തോഷമാണ് മാഗസീൻ ആകുമ്പോൾ കൊറച്ചൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാവുകയാ ഇത്തിന്റെ പേരൊക്കെ വന്നിതിരുന്ന് അതുകൊണ്ട് നല്ല നല്ല സെയ്ൽ ആയിട്ടും അത് നല്ല എന്താ പറയ റീച്ച് കിട്ടിരുന്നു കൊറെ ആൾക്കാര് മേടിച്ചിരുന്നു. ഞങ്ങളുടെ കോളേജിൽന്ന് എന്താപ്പ പൊറത്ത് ഇറക്കിണത് അത് ഞങ്ങക്ക് കോളേജിനകത്ത് എന്താ ആ ഞക്കാണേ ക്ലാസ്സുകൾക്ക് നല്ല സന്താപ്രത്ത് കിട്ടി അയ്ന്റെ കൊറച്ച് സ്കൂളുകാരെടുക്കും പിന്നെ ക്ലാസ്സ് ഞങ്ങടെ ക്ലാസ്സ് സംഘടനക്ക് കൊറെച്ച് പൈസയും കിട്ടും അപ്പോ വെല്യാരു എന്താ പ ഞങ്ങളുടെ ക്ലാസ്സില് നല്ലോ കഥയെഴുതന്ന വെറൊരു അങ്ങിതാന്നു പറയുന്ന ചെർക്കനൊണ്ട് വേറെ അടിപൊളിയാണ് അവന്ക് ക്കെല്ലാം എഴുതാൻ പെക്കും നിങ്ങളുടെ പേര് അമീറ് അങ്ങനെയല്ലോ അയെന്താ അങ്ങനത്തെ വ അതുപോല തല നീക്കാനയാള് നല്ലോം എഴുതാൻ വായിച്ചുരുന്ന ഒരാളായിരുന്നു
ഞാ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാ എനിക്ക് ആദ്യ ഞാൻ ആദ്യമായിട്ട് എഴുയൊരു കവിത എന്നുള്ളത് ഉമ്മനെ കുറച്ചാണ് ആണ് പിന്നെ എനിക്ക് ആദ്യ് സമ്മാനം കിട്ടിയാ സ്കൂളിൽ നിന്ന് സമ്മാനം കിട്ടിയ അതായത് അഞ്ചാം ക്ലാസ് ന്ന് സമ്മാനം കിട്ടിയ ഒരു കത എന്നുള്ളത് പൂക്കളെ കുറച്ചിട്ട് ചെയ്ത ഒരു കവിതയായിരുന്നു പിന്നെ എന്റെ എട്ടാം ക്ലാസ്സിൽ നിന്നാണ് എന്റെ മാഗസിൻ രാജേ എന്റെ കവിത പുസിദ്ധീകരിച്ചു വരുന്നത് അത് എന്തിന ച്ചായിന്നു പറഞ്ഞാല് കുടുംബത്തെ കുറിച്ചാണ് ഒരു കവിതല് പതിനഞ്ച് വരിുള്ള ഒരു കവിതായിരുന്നു കുടുംബത്തെ കുുറച്ചാണ് പിന്നെ എന്റെ ആദ്യത്തെ കഥന്നുള്ളതും എ ഓർ അതുള്ളത് ഉപ്പാനെ ായി ഉമ്മാനെ കുറിച്ച് ആദ്യത്തെ കവിതയും ഉപ്പാനെ കുറിച്ച് ആദ്യത്തെ കഥയും പിന്നെ എൻന്റെ മാഗസിനിൽ വന്ന ആദ്യത്തെ കഥ എന്നുള്ളത് ഒരു ചെറിയൊരു നാട്ടും നാടിനോ കുർച്ചണ് വയ്യെ കുറിച്ചാണ് ചെറിയ ചെറ കഥ നാട്ട വെ കുറിച്ചാണ് ചെറ കഥ രണ്ട് യുവതി യുവാക്കള ഒരു കഥ പിന്നെ എനിക്ക് പ്രൈസ് അഞ്ചാം ക്ലാസ് എന്നോ പിന്നെ ഏഴ എന്നോ എട്ട എന്നൊക്കെ ഫേസ് പലും കൈലൊക്കെ കിട്ടിയിന്ന എല്ല ആ മത്സരത്തില് അധിക മത്സരത്തിൽ ഞാനായിരുന്നു ബസ്തി കാരണം എനിക്ക് പണ്ട് മുതലേ ഞാൻ ചെറുപ്പം മുതലേ എഴുതി തുടങ്ങിയത കൊണ്ടേ പക്കിയുള്ള കുട്ടികൾക്കൊന്നും ഇത്രൊക്കെ കൈ വുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു അങ്ങനെ പ്രൈസ് കിട്ടി പിന്നെപ്പഞ ആ എഴ പിന്നെ കിട്ടിട്ടില്ല പലരും പിന്നെ ഉള് കഴിഞ്ഞാ പിന്ന എയുത്ത് വിടും എയുത്ത് ഒഴുവാകും സ്കൂളിന്ന് പിന്നെ ഇറങ്ങിയാല് പിന്നെ എഴുത്തൊന്നുമില്ല കഥ എയുതൂല കവിത എയുതൂല അങ്ങനെയട്ട പല എഴുത്തുകാരും പിന്നെ സ്കൂളിലൊക്കെ ഭയങ്കര എഴുത്തുകാരായിരിക്കും പക്ഷെ പിന്നീട്ങ്ങോട്ട് ആര് കഴിവ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകും അതിന് കാരണം അതിന് തുടർന്ന് ന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഞാാന അങ്ങനെ ആയിരുന്നല്ലോ ഞാൻ ഇ വീണ്ടും തുടർന്ന് എഴുതിയിരുന്നു കുറെ കവിതയും കവിതകളും പത്രത്തിലും പിന്നെ മാസാന്തരമായ ക വാരികകൾ പിന്നെ മാസാന്തം മാഗസിൻ ക അയിലൊക്കെ എഴുതിയിടുന്നു പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് ആ കഴിവ് ഇപ്പോഴും കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനരു ബുക്ക് ഇറക്കാൻ തോന്ന ഉദ്ദേശിക്കുന്നത് ഞങ്ങൾന്നെ എന്ത കൈ എഴ ബുക്ക് ചെയ് എക്കാനുള്ള ഒരു ഉദ്ദേശ ഉണ്ടായിട്ടുണ്ടോ
തീർച്ചയായും അങ്ങനെ സ്കൂള നിന്നന്ന് ഇറങ്ങീയിട്ട് നമുക്ക് ഇങ്ങനെ കഴിവ് ഇതിനോട് ഇത്ണ്ടാവുക കാരണം അ അത് ഉണ്ടാവാനുള്ള ഇത് കാരണം തന്നെ അതിന തന്നെ വേണം വേറൊരു ക കാരണം ഇപ്പത്തെ കാരണംന്നാല വലതെഴുതൂല ആരും വായിച്ചൂല അങ്ങനത്തെ കാലമാണല്ലോ അപ്പോ എങ്ങനെ എുതാൻ താല്പര്യപ്പെടുക തന്ന കാര്യം സ്കൂളിലകുമ്പ ബോ ടീച്ചർമാരെങ്ങനെ നിർബന്ധിച്ചോ നമ്മള ഇങ്ങന ഇരുന്ന അല്ലാതെ അതി കഴിവ നമക്കറിയില്ല പക്ഷെ കഴി ഇതിനായിട്ട് ഇങ്ങനെ എഴുതാനായിട്ട് ജനി തന്നെ പറ നിങ്ങങ്ങള് നമ്മളോല അങ്ങനെ കളിയക്കുമ്പോക്ക ഒരു വിലയില്ലാതെ ഒര അങ്ങനെ എഴുതി ക്കൊണ്ടേരിക്ക അത നമ്മ ഇടക്ക അടുത്ത് വായിച്ചുമ്പോ നമ്മു തെത് രസമായി തോന്നു ഞാനൊക്കെ ഇടക്കൊക്കെന്നെ വായിച്ചുമ്പോ അങ്ങനെ കളിയാക്കണ്ടായിരുന്നു അലാണ് രസംുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ മുൻപഞ്ഞ അമീർ പറ ആ അല്ലോണം ഇതി ഒരാളായിരുന്നു അവന എഴുുന്ന സമയത്ത് എന്താ ഞാൻ അവനങ്ങനെറുപ്പിച്ചുമ്പോ ഇ ഇറക്കൊക്കെ ഞൻ വായി ആ ഇടൽങ്ങനെ വായിച്ചുമ്പോ നല്ല രസക്കടത്ത ഇങ്ങനെ എന്തായിരുന്നു അമ്മേനൊക്കെ അമ്മയേ ്പോ എന്താഴിാ അടുത്ത ഇനെഴുത്പോ ഇക്കെുമ്പ ഒത്തിൊടിച്ചു അപ്പങ്ങനെ കുത്ത കൊടു പോലും അ നല്ല രസമായിുന്നു അപ്പൊ ഇപ്പൊോന്ന ഇങ്ങനെ ഇത് ഓപ്പോ അഞ്ചച് ബുക്കേറ്റ് ന് ഒരു ബുക്ക് സ്റ്റാളിൽ പോയിട്ട് നെറക്കി അങ്ങന നല്ലൊരു എന്താ ഒരു ഒരു കോപ്പി ഇരുപതിനായിരം എണ്ണം പിന്നെ ഒരു ബുക്ക് ഇരുപതിനായിരം കോപ്പി ആറക്കി ഒരു ബുക്ക് ആയിരം കോപ്പി ആറക്കി പിന്നെ അത്യ കറത്ത്റിയില്ല ഇരുപതിനായിരം കോപ്പി ഇറക്കിയത് ഒരു കോപ്പികഴിച്ച നല്ല രസല്ല കാ അ എന്താ പറയാ അതിത് ഞാനൊരു ഇത്ന്ന ഏ തന്റെ ഉമ്മ എന്താ അങ്ങനെ എന്താപ്പോ നല്ല ബുദ്ധിമുട്ടായിരുന്നു തന്റെ ഭർത്താവ് ഇല്ലാതെ ആ കുട്ടിയുടെ അമ്മ ഉം അതാ കുട്ടിയുടെ ഉപ്പ മരണപ്പെട്ടിരിക്കുകയാണ് അന്നിട്ട്‌ അവരുടെ ആ ജീവിതം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ജീ വിച്ചിരുന്നേ അതൊക്ക അതൊക്കെ നിങ്ങടെ കഥയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല ചെറിയൊരു കഥ നിങ്ങടെ നൂറ് കഥ പ്ലേസ് മാര്യേജ് അതിന്റെ അതിന്റെയൊരു ചെറിയൊരു കഥ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താൻ പറ്റും അങ്ങനത്തെ എന്തെങ്കിലും നോ ക്കില്ലേ
ആ അതപ്പോ എല്ലാ മേഖലേയും നമ്മൾ ടച്ച് ചെയ്യണല്ലോ നൂറ് കഥകള റക്കാൻ ഒര് ഒ ര് അതായത് നിന്ന് മാത്രം നൂറ് കഥയൊക്കെ കഴിയും പക്ഷെ അതിപ്പൊ ഫസ്റ്റിത്തെ കഥാ സമാഹാരമാവുമ്പോ അങ്ങനെ എറക്കാൻ പറ്റൂലല്ലോ അപ്പോ എല്ലാ ഭാഗവും ടച്ച് ചെയ്തിട്ടായിരിക്കും കഥകൾ ഇറക്കുക എല്ലാ ഭാഗ വും ഓരോ ടോപ്പിക്ക് ഇറക്കും അതനുസരിച്ചാണ് കഥകൾ ഏറക്കുക പിന്നെ ഈ ആളുകളൊക്കെ ഇങ്ങനെ കളിയാക്കാനുണ്ടാകും അത് നമ്മുക്ക് സ്വാഭാവികമാണല്ലോ ഒരു ചെയ്യുമ്പോ ഈ കളിയാക്കാൻ ആളുകൾ ഇല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് ഒരർത്ഥമില്ല കളിയാക്കാൻ ആളുകുകളുണ്ടെങ്കിൽ മ്മള് ചെയ്യുന്നത് ശരിയാണോന്ന് നമുക്ക് മനസ്സിലാവൂ അപ്പൊ പിന്നെ നമ്മള് കളിയാക്കുന്നത് മൈന്റ് ആക്കാതെ പിന്നെ വീണ്ടും വീണ്ടും അതിലേക്ക് എറങ്ങി ചെന്നാ മതിയോ അപ്പോ ഞാനും ആദ്യം കേൾക്കുമ്പോൾ എന്നെ കളിയാക്കാൻ കുറെ കുട്ടികളുണ്ടായിരുന്നു കാരണം അവരൊക്കെ കളിക്കാൻ പോകുമ്പോ ഞാ ആ എഴുതാനിരിക്കും കഥ എഴുതുക കവിത എഴുതുക അങ്ങനത്തെ എല്ലാ സാധനങ്ങളും എഴുതുവാ അപ്പൊ ആളുകള് കുട്ടികളൊക്കെ വന്ന് കളിയാക്കും എന്താ അന്ക്ക് കള് ച്ചൂടെ എയ്തി എയ്തി എയ്തി എന്നിട്ടാ വിറ്റങ്ങു മൊതലാക്കും ഞാനതൊന്നും പിന്നെ കാര്യക്കാതെ കാര്യക്കി എടുക്കാറില്ല കാര്യക്കാതെമുന്നോട്ട് പോയിട്ടാണ് ഇപ്പോ ഒരു കഥാസമാഹാരം ഇറക്കാൻ പോകുന്നത് അപ്പൊ അന്ന് കളിയാക്കിയാൾക്കാർക്കൊരു എനിക്കൊരു ഉന്മേഷം തന്നുന്നല്ലാതെ എനിക്കൊരു ഇൻട്ര സ്റ്റിണ്ടാക്കിയതല്ലാതെ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കളിയാക്കുന്നവർ ഇണ്ടാവണം കളിയാക്കിയാലേ നമ്മള് ചെയ്യുന്ന കാര്യത്തില് അതിലൊരു കാര്യണ്ടോന്ന് നമുക്ക് മനസിലാവൊള്ളൂ
തീർച്ചയായും ഇനി നിങ്ങളെ ബുക്ക് ഒരു ഒരു എഴുപത്തഞ്ച് കഥക്കെ ആവുമ്പോ ഇഞ്ഞും വിളിക്കി ഞാനും അന്വേ ഷിച്ചോക്കട്ടെ എനിക്ക് കുറേ അറിയുന്ന ആൾക്കാരൊക്കെ ഇ ണ്ട് ഇങ്ങള് എഴു പത്തഞ്ച് കഥാവുമ്പോ വിളിക്കി ക്ക് ഞാൻ പിന്നീട് പറ പറഞ്ഞു തരാം ഓ
ആഹ് ഓക്കെ ഓക്കെ.